ഹലോ?
ആഹ് എന്തൊണ്ട് വിശേഷം.
എന്താ നല്ല സുഖം.
ആഹ് ഓ എന്താ ഇവിടെ മഴയൊക്കെ ആട്ട് ഇങ്ങനെ പോന്നു. അവടെ മഴയിണ്ടോ?
മഴ ഇണ്ടാരുന്നു. ഉച്ചക്കാരുന്നു ഇന്നിപ്പൊ ഉച്ചക്ക് പെയ്ത് നല്ല മയും കാറ്റു. രാവിലൊക്കെ ഉണ്ടായിനി. ഉച്ചക്കാണ് പിന്നെ പെയ്തിട്ടില്ല. ഉച്ചക്ക് നല്ല മയ്യും, കാറ്റും, ഒക്കെ ഇണ്ടായിനി.
ആഹാ ഇവടെ കാറ്റ് വലിയ കാറ്റൊന്നും ഇല്ലാരുന്നു പക്ഷെ ഭയങ്കര മഴയാരുന്നു.
അയ് ശരി
ഉം ഞങ്ങള് രണ്ട് ദിവസം വെയിലൊക്കെ കണ്ടപ്പം ഇവടെ കൊറച്ചും തേങ്ങ ഒണങ്ങി. ഇന്ന് പെരമണ്ടക്ക് വീണ്. അപ്പൊ അത് പൊട്ടിപ്പോയി പൊട്ടിപ്പോയതെല്ലാകൂടെട്ത്ത് എന്ന കൊപ്രയാക്കാന്നും പറഞ്ഞോണ്ട്. കൊറച്ച് വെളിയിലല്ലാട് ഒണക്കല് കെടപ്പൊണ്ടാര്ന്ന്. ഉ കൊറച്ചേ ഉള്ളൂ. ഓണക്ക ക്കി മാറ്റി വെക്കാൻ പറഞ്ഞിട് വെയില് മഴ മാറിയതായിരിക്കുംന്ന്. വെച്ചിട്ട് വെച്ചേന്റെ പിറ്റേന്ന് തൊട്ട് ഭയങ്കര മഴ.
നല്ല രണ്ട് ദിവസം നല്ല വെയില് രണ്ട് മൂന്ന് ദിവസം അപ്പൊ പറഞ്ഞു. ഇവിടെ ക്കെ പറഞ്ഞു പത്രത്തിലൊക്കെ ഉണ്ട്. ഒരാഴ്ച വെയില് ആയിരിക്കും മഴ ഉണ്ടാവൂല എന്നുള്ള തൊക്കെ ഞാന് അതുപോലെ വിറകൊക്കെ ഇങ്ങനെ ചെകിരി വിറകൊക്കെ ഒക്കെ അതേമാതിരി ഇടും. ഇട്ടീന് പിന്നെത് രണ്ടു ദിവസം ഒക്കെ ആയപ്പോ നനഞ്ഞത് അകുമ്പോ ആൾ ക്കത്തിക്കാനും. ഭയങ്കര ഇതാണല്ലോ.
അതെ
അപ്പൊ അങ്ങനെ ഞാൻ ഇതാക്കിയപ്പോ പിന്നെ മഴ പെയ്തപ്പോ ഞാൻ ഫുള്ള് കൊണ്ട് ഞാനിവിടെ ഇല്ല്യനി ലോ ഫുള്ളും മൈം കൊണ്ടും ചെയ്തു മൂന്നാമത്തെ ദിസം തന്നെ മഴയ്തും ചെയ്തു അതേപോലെ ആയി ഇഞ്ഞ് എന്തേ ചെയ്ത്ങ്ങള് തേങ്ങാ
ഇവിടെ ഈ എന്ത ടെറസിന്റെ ഹാൻഡ് റൈയിൽ ഭാഗത്ത് കൊണ്ടുവന്നു ഇട്ട് ആ് ര പിന്നെ ഇന്നലെ ഒരു നല്ല വെയില് ഉണ്ടാരുന്നു ഫുൾ ഡേ മഴ പെയ്തതേ ഇല്ല നല്ല വെയിലാരുന്ന്
അതെ ഇന്നലക്ക ഇവിടെ നല്ല മഴ ഉണ്ടായിനിറ്റോ
ഉം അല്ല ഇന്നലെയല്ല മെനങ്ങന്ന് സോറി ഇന്നലെയല്ല ഇന്നലെ ഇവിടെയും മഴയാരുന്നു പക്ഷെ മെനങ്ങന്ന് നല്ല വെയിലുണ്ടാരുന്നു അപ്പൊ അതിലു അത്യാവശ്യം നല്ല ഒണങ്ങി വന്നു ആ മ് ആ ഒരു വെയില് കൊണ്ടിട്ട്
മ് നല്ല വേ നല്ല വെയി ല് നണ്ടായാല് നല്ല സുഖാണ് ത്താ റയാ ഇട്ടാൽ വേ ഒണങ്ങും അത്രയ്ക്കും നല്ല ചൂടാണ് വെയിലിൻ്റെ നല്ല ശക് കത്തായിട്ട് ചൂടുും ഉണ്ട്
ഒണ്ട് ഒണ്ട് ഇത് പിന്നെ ഒരു രണ്ട് മൂന്ന് തേങ്ങയ ഉള്ളൂ പൊട്ടിയത് പച്ച തേങ്ങ വരുന്നത് ബാക്കി തേങ്ങ എല്ലാം ഒണക്കല ആ വെള്ളക്കെോ വറ്റി ഒണങ്ങി തേങ്ങയാ അപ്പൊ അതുകൊണ്ട് അത് പെട്ടെന്ന് ചീത്ത ആവത്തില്ല
ആഹ് അത് ശരിയാ
ഉം ആ ഒരി ഇത് ഉണ്ട് പിന്നെ മറ്റേതാണെങ്കിൽ ചീത്തയാവുവാണെങ്കിൽ അത് പ്രത്യേകം വേറെ എടുത്തത് അഥവാ ചീത്തയാവുവാണെങ്കി അതൊക്കെ മറ്റാ അതൊരു രണ്ട മൂന്ന് തേങ്ങയേ ഉള്ളൂ എല്ലാം എടുത്തിട്ടൂല്ല
ആഹആഹ ആഹ് ശരിയാ അങ്ങനെ ആവുമ്പോ പ്രശ്നമല്ല കൊറച്ച ഇനി അഥവാ മറ്റേതൊക്കെ പൂക്കാണ്ുണ്ടെങ്കില് നമ്മള് അടു പ്പിന്റെ അടുത്ത് ഇങ്ങനെ വെച്ചാൽ മതി വേ നമ്മള അടുപ്പ് കത്തിക്കുമ്പോ നല്ലതാണ് അയിന്റെ അടുത്ത് വെച്ച വേ ഒണങ്ങും
അപ്പൊ അതിന്റെ പോക പോകടെ സ്മെല്ല് വരത്തില്ലേ
അ ഇല്ല്യാ അടുപ്പിന്റെ അതിന്റെ എടുത്ത് തന്നെ വെച്ചാ മതി അപ്പൊ ഒന്നും വരില്ല
ആഹാ ഇത് ഞങ്ങളെവി
ഈ ആലുവടു ആലുവടുപ്പില്ല്യ
ആഹ ഈ പോകയില്ലാത്ത അടുപ്പ് അതല്ലേ
ആ അതിൻ്റെ സൈഡിലൊക്കെ നല്ല ചൂടേക്കാരം
ആഹാ മനസ്സിലായി മനസ്സിലായി
അപ്പൊ അങ്ങനെ അവിടെ വെച്ചാല് നല്ല സുഖാ
ആഹാ
ങ്ങള അവിടെ ഗ്യാസിനൊന്നും പ്രശ്നല്ല്യ
ഏയ് ഇവിടെ അങ്ങനെ പ്രശ്നോന്നുല്ല ആ നമുക്ക് ഒരു ഇരു ഒരു ഇരുപത്തേഴ് ദിവസം അങ്ങണ്ട് കണക്കല്ലേ ആ അത്രയും ടൈം ഒക്കെ ഞങ്ങൾക്ക് എന്തലും രണ്ടു മാസം നിക്കും ഗ്യാസ്
ഉ ഉ ബുക്ക് ചെയ്താൽ അപ്പേന്നേ കിട്ടോ
ആ കിട്ടും കിട്ടും
അത് ശെരി ഞങ്ങൾക്ക് ഇവിടെ ഒരാഴ്ച രണ്ടാഴ്ച പിടിക്കും ബുക്ക് ചെയ്താലേന്നെ രണ്ടാഴ്ച്ച പിടിക്കും പിന്നെ രണ്ട് കുറ്റിയുള്ള വീട്ട് ഒരു ബുക്കുമല രണ്ട കുറ്റി ഉണ്ടെങ്കിൽ നാല് പസ നാല്പ്പത്തഞ്ച്സും കഴിയണോ ഒരു ഒരു വീട്ടിൽ രണ്ട കുറ്റി ഇപ്പൊ ഒരു ബുക്ക്മേൽ രണ്ടെണ്ണം ഉണ്ടാവുമല്ലോ
ആ അതെ
അങ്ങനെ ആകുമ്പോ ഇത്ര ദിവസം പിടിക്കും ഭയങ്കര ഉ ഉം
ആഹ അപ്പൊ ഏ എനിക്കൊന്ന് ഇരുപത്തേഴ് ദിവസം ഇവിടെ രണ്ട് കുട്ടിയാണ് എത്ര ദിവസം കൂടുമ്പോ അപ്പം എ എത്ര മാസം നിൽക്കും അവിടുത്തെ ഗ്യാസൊക്കെ
ഗ്യാസ് ഞാൻപ്പ ഞാൻ ഹൗസ് വാമിങ് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞ ഗ്യാസേ കത്തിക്കൊള്ളൂ അടുപ്പ് കത്തിക്കുല അടുപ്പ് ഉണ്ടാക്കീണേ കത്തിക്കുല ഫുള്ള് കിച്ചണ് ഫുള്ള് വെള്ള ടൈൽസ് ഒട്ടിച്ച കൊണ്ട് ഒക്കെ നീറ്റ ആക്കി വച്ചിത് അപ്പൊ അപ്പുറത്ത് പുറത്തൊക്കെ ഞൻ ഒരു ഒരു വീട്ടിൽന്ന് ഈ ഒരു വീട്ടേക്ക് പോകുന്നതാണ് ആ വീട് ഇളച്ചനോട്ത്തന്നെ പുതിയ വീട്ക്കന്ന അപ്പോൾ പറഞ്ഞ് ഇനി എന്താ പറയാ ഫുള്ള് നീറ്റ ആക്കണം ന്ത പറയാ അങ്ങനെ ഇങ്ങനെ ആകൻ പറ്റൂല എന്നൊക്കെ മന്നോട്ടട് പറഞ്ഞഞ് എല്ലാ വീട്ടക്കും പോയി നോക്ക ബറ്ന്ന എങ്ങനെ ഇൻസൾട്ട് ചെയ്തു അപ്പൊ ഞാൻ പറഞ്ഞയിക്കോട്ടെ ആ വീട്ടിലൊക്കെ ചോദിച്ചപ്പോ ഗ്യാസേ ഉപയോഗിക്കണള്ളൂ അടുപ്പ് ഉപയോഗിക്കണില്ല അടുപ്പിന്റെ പോകോണ്ട്
ആഹ്
ള്ള് ദയ്ക്കണേ കരിയാവും പിന്നെ എന്നും ഞമക്ക് ഈ മുകളിൽ കയറി ഇറങ്ങാനുള്ള കഴൂലല്ലോ ഹ്ഹ്മ് അങ്ങനെ ആയപ്പോ ഞാൻ പറഞ്ഞായിക്കോ ഓക്കെ ഇനി ഗ്യാസേ കത്തിക്കണള്ളു അടുപ്പ് കത്തിക്കണില്ല പിന്നെ ഇതിന്റെ ക്ഷാമം വന്നപ്പോ ഞാന് അടുപ്പ്ന്നെ കത്തിച്ച് ഇപ്പൊ ഗ്യയാസ അങ്ങനെ ഇതാക്കല്ലേ നാലാസം അഞ്ചാസം ആറാസവും ഒക്കെ കിട്ടും ഗ്യാസ് അങ്ങനെ ആകുമ്പോൾ
ഇവിടെ ഞങ്ങൾക്ക് രണ്ടു മാസത്തിൽ കൂടുതൽ ഗ്യാസ് നൽക്കും അതുകൊണ്ട് നമ്മള് വിളിച്ച് ബുക്ക് ചെയ്താ പെട്ടെന്ന് തന്നെ കിട്ടും അങ്ങനെ ഒത്തിരി ഡിലേ ഒന്നും ഇല്ല ഒരു രണ്ടു ദിവസത്തിനുള്ളിൽ അവരുടെ ഒരു റൂട്ട് വരുന്ന ദിവസം ഉണ്ടല്ലോ
ആഹ ആഹ
ഭ കിട്ടും പെട്ടെന്ന് തന്നെ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമല്ല ചലപ്പ അ ന്ന് തന്നെയ ആണെന്നുണ്ടെങ്കിൽ അന്ന് തന്നെ അല്ലെങ്കിൽ ഒരു രണ്ടു ദിവസത്തിനുള്ളില് കിട്ടും ഉം അങ്ങനെ വിഷയമൊന്നുമല്ല പിന്നെ ഞങ്ങൾക്ക് ഗ്യാസ് ഞാനും ഹസ്ബൻറും ഞന്റെ കുട്ടികളേ ഉള്ളു അപ്പ കുട്ടികൾ ചെറിയട്ട കുട്ടികളാ ഒരാൾക്ക് രണ്ട് വയസ് ഒരാൾക്ക് നാലര വയസ്സേ ഉള്ളൂ അപ്പൊ അത്രയും ചെറിയ കുട്ടികൾയതുക കൊണ്ട് ഇവിടെ വലിയ കുക്കിംഗ ഇല്ല
കുക്കിങ്ങിൽ എനക്ക്ല്ല കുക്കിങ്ങ എനിക്ക് അപ്പൊക്കെ അപ്പൊക്കെ ഉണ്ടാക്കണം ഓരോ നേരത്തിനും ചൂടുള്ളതാ ഭക്ഷണം വേണം പിന്നെ എന്ത സ്പെഷ്യല് കുട്ടികക്ക് വേണം ഞങ്ങൾ അവിടെ അഞ്ച് ഇനിക്ക് അഞ്ചു കുട്ടികളാ
ആഹ്
പിന്നെ ഞങ്ങളും ഒറ്റ പേരണേ അഞ്ച കുട്ടികളും ഉമ്മയും ഞാനും ഹസ്ബൻഡേന്നെ ഉള്ളു പറഞ്ഞിട്ട് അറിയില്ലേ കുട്ടികൾക്ക് എന്തെങ്കിലുംക്കെ വേണ്ടത് വേണ്ടത് അപ്പൊ എനിക്ക് ഉണ്ടാക്കി വരി സ്കൂൾ തരുമ്പോ ഒന്ന് രാവിലെ നമ്മള് എന്തായാലും തീ അടുപ്പിൽങ്ങൂട്ടും പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരംക്കെ പിന്നെ മടി തന്നെയാണ് എന്തങ്കിലൊക്കെ പൊരിയും കാര്യൊക്കെ തോന ഉണ്ടാക്കണ്ട് എന്നുണ്ടെങ്കില് മാത്രേ അടുപ്പിലുണ്ടാക്കുള്ളൂ ഇല്ലെങ്കില് ഗ്യാസ്മ്മേലാണ് അങ്ങനെയൊക്കെ ആവുമ്പോളാണ് കെതിയേട് കുട്ടികൾക്കൊക്കെ ഓരോന്നിങ്ങനെ ഉണ്ടാക്കാനേ
എന്തോ ഉണ്ടാക്കും അവർക്ക് സ്കൂളിന്ന് വരുമ്പം
അങ്ങനെയൊന്നുമില്ല തറ ചെലപ്പോന്ന സ്നാക്സ് തറയാ എന്തെയും എണ്ണക്കടികളോ അല്ലെങ്കിൽ കേക്ക് ഈ- അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവല്ലേ
ആഹ്
അങ്ങനെ എന്തെങ്കും ഐറ്റംസ് ഉണ്ടാക്കും പിന്നെ ഈ പലാരങ്ങൾ വാങ്ങല്ല ഇവിടെ വാങ്ങ അയക്കൂല കുട്ടികള് ഭ ഭക്ഷണം അയക്കൂല അറിഞ്ഞാണ്ട് പിന്നെ മുട്ട മൈദ അങ്ങനെ എങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന ഉണ്ടാക്കും കുട്ടികക്ക് പിന്നെ അത് ഇഷ്- ടാണ് വന്നാല് ഉണ്ടാക്കാൻ -
എനിക്ക് തൊന്ന് നിങ്ങളീ മലബാർ സൈഡല്ലേ
മലബാർ സൈഡ് തന്ന മലപ്പുറാണ്
ആഹ് അപ്പ എനിക്ക് തോന്ന് ആഹ് ഒരു ഏരിയയെല്ലാം ഫുഡിന്റെ കര്യത്തി ഭയങ്കര- ഏഹ് ഒരു ആഹ് എന്താ ഇ സ്പെഷ്യൽയിട്ട്- ട്ടൊള്ള ആഹ് സ്ഥലവാ ഞാൻ എത്തിരി ഇങ്ങനെ- കേട്ടിട്ടുണ്ട് ഈ യൂട്യൂബിലും ഒക്കെ ഇങ്ങനെ ആഹ് ഒരു വടക്കോട്ട് നല്ല ഇത് ആണ് ഫുഡി
ഇവിടെ ഞം നമ്മള് ഉണ്ടാക്കില്ലെങ്കില് ഹോട്ടലുകളൊക്കെ നല്ല ഫുഡാ- ഞമ്മൾ ഉണ്ടാക്ക് ക്കിയ അത്ര ടേസ്റ്റ് ഉണ്ടാവൂല്ലെങ്കിലും ഹോട്ടലില് നല്ല ടേസ്റ്റ്ള്ള ഫുഡ് ഇവിടെ ഉണ്ടാക്കാൻ ഭയങ്കര മടിയുള്ള പോലെയാണ് പക്ഷെ ഹോട്ടല് അധികവും- ഇപ്പം ഞങ്ങളി ഇവിടുന്ന് എറങ്ങിയാല്ന്നെ ഒരു അങ്ങാടിക്കത്തുന്നതിൻ്റെ മുമ്പ്ന്നെ കുറേ- ചെറിയേഏഹ് ഇതുണ്ടാവും കടകള് ഇങ്ങനെ വെള്ളംകുടി കുൾബാറുകള് കഫ കൊറേ ഇതുണ്ട്
ആഹ്
നല്ല ഐറ്റംസ് സാധനങ്ങളും കിട്ടും
എനിക്ക് തോന്ന് ആ ഒരു ഏരിയ കൂടുതലും നോണും ഒരുപാട് ഇതാണ് എന്ന വച്ചാ സദ്യയാണെങ്കി പോലും നോണൊണ്ട്ന്ന് കേക്കും നോണില്ലാത്തൊരു- ഏഹ് ഫുഡ് അവിടെ ഉണ്ടാവില്ല എന്നിങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്
ഉന്ത് ഉണ്ട് അങ്ങനന്നെ
ആഹ് നമുക്ക് പിന്നെ എന്താ പറയാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സെക്കൻഡ് ബേക്കറി
ശരി
അങ്ങോട്ടേക്കാണ് ഓടുന്നേ ബേക്കറിൽ പോവാ ഓർഡർ ചെയ്യ- എടുക്ക ഗസ്റ്റ് വരുന്നു എന്നൊക്കെ കേ ക്ക്മ്പൊ പെട്ടെന്ന് അവർക്ക് ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതോക്കെ- പക്ഷെ അല്ലാതെ നമ്മള് എന്തെങ്കിലും സ്നാക്സ് ഐറ്റംസാണെങ്കില്- എല്ലാം ബേക്കറിയിലോട്ടാണ് ഒന്നും ഒണ്ടാക്കാറില്ല
അത് ശെരി ഇവിടെ ഇണ്ടാക്കണം പൊറത്ത്ന്ന് വാങ്ങി ഉപ തിന്നും നല്ലോ തിന്നും പറഞ്ഞിണ്ടല്ലല്ല- ഞാൻ അങ്ങനെ കൊടുക്കയില്ല ഓലപ്പ പോയണ്ട് അല്ലോ ഫുഡ് ഫാസ്റ്റ് ഫുഡ് വിക്കും ഫ്രണ്ട്സള്ള കൂടെ പോയണ്ട് പിന്നെ ഞാൻ അങ്ങനെ ഇതാക്കല്ല എപ്പളെങ്കിലും ഒക്കെ കുട്ടിക്ക് പൂതിണ്ടാവ്പ അങ്ങനെ ഓലുപ്പ കൊണ്ടുന്നല്ലാത മേ ആഎന്നെങ്കിലും മാസം രണ്ട് മാസം കൂടുമ്പോളൊക്കെ അങ്ങനെ ഇതാവള്ളൂ അല്ലാതെ ഞാ പിന്നെ നമ്മളിവിടെ വീട്ടിൽ തന്നെ എന്നും യൂസ് ഉണ്ടാക്കിയാണ്ട് ഞ ഓല പോലെ പറയും ഉമ്മ ചെന്നെങ്കിലും ഉണ്ടാക്കി എഴും പിന്നെ ഇവിടെ ഫിഡജില തന്നെ ഇറച്ചി മീൻ കോഴിയ ഒക്കെ പിടിച്ചിട്ട റെഡി ആയി എന്നാൽ ശരി പത്ത് തായി
ഉം